ഹലോ കേൾക്കാമോ ഹലോ കേൾക്കാമോ
ആഹ്
പിന്നെ വേറെന്താ വിശേഷം നിങ്ങളെ വീടിന്റെ പരിസരത്തൊക്കെ കൃഷിയൊക്കെ യുണ്ടോ
ആ കൃഷിയൊക്കെണ്ട്
നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ
ആ നമ്മള് കൃഷീ അ ചെറിയ ഈ മുളവ് മുളവ് പയറ് അങ്ങനെക്കൊള്ള സംഭവങ്ങൾ
അല്ല വയലൊക്കെ ടുത്ത് ഹ് ഉം ഉം ഉം ഉം വിത്ത് ഉം
ട്ട് താഴെ തന്നെ വയലാണ്
വയലാണ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കേ അതുകൊണ്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കു അല്ലേ
ആ അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൾ എല്ലാം അവിടുന്ന് വാ
കൃഷിയുണ്ടോ അവിടെ
ആഹ് അത്യാവശ്യം എല്ലാ ഉണ്ട്
എല്ലാം ഉണ്ട് ക്കെ ക്കെ ക്കെ ഹും ഹും ആഹ്
അതുകൊണ്ട് നമ്മള് പുറത്തുന്ന് നൂറ് രൂപയുടെ മലക്കറിയേ വാങ്ങിത്തുള്ളൂ
ഓഹ് ശരി ശരി ശരി. ഈ കൃഷിയായി റ്റംസ് ഒക്കെ ഇഷ്ടാണോ
ആ കൃഷി ചെയ്യുന്നതിനകത്തൊക്കെ ഇഷ്ടവാണ്
ഉം പിന്നെ സ്ഥലം ഇല്ലാത്തോണ്ടാണോ ചെയ്യാത്തത്
അതെ
അന്നാ പിന്നെ പാട്ടത്തിനങ്ങണൊ രു വയലെടുത്ത് ചെയ്യാലോ
ഉം
അല്ല അങ്ങനെ വല്ല പ്ലാൻ ചെയ്താ നല്ലയായിരിക്കല്ലോ ഞാൻ പറഞ്ഞന്നേ ഉള്ളൂ
ഉും പാട്ടത്തിന് അല്ലാതെ എ നമ്മളൊന്ന് സ്റ്റേബിൾ ആവാനുണ്ട്
ഓഹോ ഹോ ഹോ ഹോ അങ്ങനെ ഹ് പിന്നെ വീട്ടില് പിന്നെ വളർത്ത് മൃഗങ്ങളൊക്കെ യുണ്ടോ
ആഹ് ഉണ്ട്ണ്ട്
ആഹാഹാ മീനുണ്ടോ മീന് വയലേറിയാണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാര് മീൻ വളർത്തൂലോ അതാ ചോയിച്ച
ഇല്ല മീൻ നമുക്കല്ലാതെ അലങ്കാര മത്സ്യങ്ങൾ
അതേയുള്ളൂ അല്ലാതെ ഈ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയൊള്ള മീനേന്ന് വള
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല
ആഹ് വയലിന്ന് മീൻ കിട്ടാറുണ്ടോ പിടിക്ക്യോ അങ്ങനെ വയല് മീന് പിടിക്ക്യാൻ പോവോ
ആഅ അത് പോവും ഫ്രണ്ട്സെല്ലാം കൂടി ഇരിക്കുമ്പം ഇങ്ങനെ ഇതേപോലെ പോവും എല്ലാരൂടെ ആ രാത്രില് എല്ലാരും പ്ലാൻ ചെയ്തിട്ട് മ്മക്ക് മീനെ കിട്ടാറുണ്ട്
ഉം ഉം
ഏഹ്
വല്യ മീൻ തന്നെ കൂടുതലും കിട്ടുന്നത് ഈ ആരകൻ നെഡ്മീൻ എന്നൊക്കെ പറയുന്നത കേട്ടിട്ടുണ്ടോ
ഉം ആ മീനുകളൊക്കെയാണ് കൂടുതലും കിട്ടുന്നത്
ഹലോ
മീനുങ്ങൾ കഴിക്കാൻ ഇഷ്ടാണോ
ആഹ് ഇഷ്ടവാണ്
അഹ് കറി വെച്ചതാണോ വറുത്തെ യാണോ ഇഷ്ടം
വറക്കുന്നതിനകത്താണ് കൂടുതൽ താല്പര്യം
ടേസ്റ്റ് ഓഹ് ഓക്കെ ഓക്കെ വീട്ടിലുള്ള എല്ലാം പിക്കോ
കേട്ടില്ല
വീട്ടിലുള്ളവരെല്ലാം കഴിക്കുമോ
വീട്ടിലുള്ളവര് എല്ലാരും ഒന്നും കഴിക്കത്തില്ല അമ്മ കഴിക്കത്തില്ല
ആഹ്
ഞാനും വൈ പപ്പയും അനിയനും കഴിക്കും
ഓഹ് ഓഹ് നിങ്ങള് അമ്മ കഴിച്ച് ബാക്കി എല്ലാരും
കഴിക്കും
തരുന്നതറിയ
കേട്ടില്ല
ഈ മീനൊക്കെ വറുത്ത് സെറ്റപ്പ് ചെയ്യുന്നത് ആരാ
അത് അമ്മ തന്നെ നമ്മള് കഴ്‌വി ഈ കഴവി ആഹ് നമ്മള് കഴുകി വൃത്തിയാക്കി കൊടുക്കണെന്നേ യുള്ളൂ
ഓഹ് വെട്ടാൻ പറ്റത്തില്ല പേടിയാണോ
ഉം ഉം ആഹ് ചെയ്യത്തില്ല
ഓഹ് ഓഹ്
കഴുകി വൃത്തിയാക്കി കൊത്താൻ ആഹ് വറുത്തു തരും
വൈഫോ
വൈഫിനും പേടിയാ
വെട്ടാൻ പേടിയാ
ഉം
റെഡിയാക്കി കൊടുത്താ വാർത്തെ രും
ഉം
ഉം ഉം ഉം നിങ്ങള് നിങ്ങൾക്കത് വെട്ടുന്നെ ന്നും കുഴപ്പമില്ലല്ലോ
നമ്മള് പിന്നെ നമ്മള് കൊണ്ട് വന്നിട്ട് പിന്നെ കളയാൻ പറ്റത്തില്ലല്ലോ വെട്ടിയല്ലേ പറ്റു
ഓഹ് ഓഹ് ഓഹ് അങ്ങനെ ഉം പിന്നെ എന്താണ് മഴയൊക്കെ മാറിയോ വെയിലൊക്കെണ്ടാ
ആഹ് മഴയെല്ലാം മാറി ഇപ്പം വെയ്ലടി
ഉം ആഹ് ആഹ് എപ്പഴാതു കല്യാണത്തിനൊക്കെ പോണം ന്ന് പറഞ്ഞ അഞ്ച് മണിക്കെങ്ങാട്ട പോണംന്ന് പറഞ്ഞട്ട ഇപ്പം അഞ്ചേ കാലൊക്കെ ആയല്ലോ
ആഹ്
ഇപ്പഴെ പോന്നില്ലേ
ഏഹ് പോണം ഇനിയിപ്പം ഏഹ് റെഡി ആവണം
ഉം അങ്ങനെ ആഹ് കല്യാണത്തിന് പുതിയ ഡ്രസ്സ ഒക്കെ എടുത്താ
പുതിയതല്ല എന്നാലും അതും പുതിയതാണ് എടുത്തിട്ട് ഒരു കല്യാണത്തി നമ്മൾ യൂസ് ചെയ്തതാണ്
ഓഹ് ഓഹ് അങ്ങനെ അല്ലാതെ കല്യാണ ചെർക്കൻ ഒന്നും വാങ്ങിന്ന് തന്നില്ലേ സാധാരണ ഇങ്ങനെ ഫ്ര ആഹ് പറഞ്ഞോളൂ
ഒന്നാമത് ചെറുക്കൻ സാമ്പത്തികമായിട്ട് ഇച്ചിരി
ഉം ഉം
ഇതില് നിക്കുന്ന ഒരു പയ്യന
ഓഹ് അല്ല സാധാരണ ഫ്രണ്ട്സിന്റെ ഒക്കെ കല്യാണ ഒക്കെ ആകുമ്പോ നമ്മള് ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഒരുപോലുള്ള മോഡലുള്ള ഷർട്ട ഒക്കെ എടുത്ത് കൊടുക്കുവല്ലോ
ഉം
അതൊണ്ട് ചോദിച്ചതാ
ഇല്ല ഇല്ല
ചോയിച്ചായിരുന്നോ അങ്ങനെ ഏങ്ങണും വേണന്നൊക്കെ
ഇല്ല ഇല്ല ഒന്നും ചോദിച്ചതൊന്നുല്ല നമ്മള് പിന്നെ നമ്മളും അറിഞ്ഞ് നിൽക്കണല്ലോ
ശരി ശരി ശരിയാ ഉം ഉം അപ്പൊ കല്യാണം പ്രമാണിച്ച ഒന്നും വാങ്ങിച്ചില്ല
ഇല്ല ഇല്ല
ഉം
പിന്നെ വൈഫിന് വൈഫന് വൈഫിന് ഒരു ചെരുപ്പ് വാങ്ങിച്ചു
ഓഹ് ഉം ഉം
ഇന്ന് പറയ ഒരു ചെരുപ്പ് വാങ്ങണം ഒരു ചെപ്പ് വാങ്ങണം അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത്
ഓഹ് ശരി ശരി ശരി അഹ് ആഹ് അങ്ങനെ നാളെ കല്യാണത്തിന് പോയാണ്
നാളെ കല്യാണത്തിന് പോണം
ഉം
രണ്ടുന്ന് വർക്കുകൾണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്
ഓഹ് അതിന് പോണം
അത് ഇനിയിപ്പ നാളെ പറ്റുവോന്ന് അറിയില്ല
താൾ കല്യാണം കഴിഞ് റിസപ്ഷനോക്കെ വരാമ്പഴേ എന്തായാലും രാത്രി ആവത്തില്ല പെട്ടെന്ന് നമക്ക് ചെന്ന് കഴിച്ചിട്ട് വരാൻ പറ്റത്തില്ലല്ലോ
ആഹ്
അപ്പൊ എന്തായാലും ലേറ്റ് ആവും
ഉം മറ്റന്നാ ചെയ്യണ അത്
ഉം ഓക്കെ ഓക്കേ ഓക്കേ ഓക്കെ വേറെ പിന്നെന്താ ഇവിടെ നല്ല കാലാവസ്ഥയാ രാവിലെയൊക്കെ ഒരു മഴ പെയ്യൂന്ന് വിചാരിച്ചായിരുന്നു
ഉം
ഇപ്പം പിന്നെ നല്ല വെയിലുണ്ട്
ആഹ്
ഭയങ്കര കൊതുകിന്റെ ശല്യം അതേ ഉള്ളു
ഉം ഇവിടെയും വൈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര കൊതുക
ആഹ് അഹ് ആഹ് തോട്ടം ഞങ്ങളടെ വീടി സൈഡല്ലാം നല്ല തോട്ടട്ടോ അതുകൊണ്ട് അതിനല്ലേ ചിരട്ടയിലൊക്കെ വെള്ളം ഇരുന്നേന്റെ ആയിരിക്ക ഭയങ്കരം കൊതു അത കുഞ്ഞു കൊതു ഇച്ചിരിയുള്ള കൊതുകളാ കാണാനും പറ്റത്തില്ല കൈയും കാലും എല്ലാം കുത്തിയും കുത്തി എടുക്കുന്നു
ഉം
ആഹ് ഒരു കുഴപ്പില്ല പിന്നെ മഴ ഒന്ന് പെയ്ത് മാറി ക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെള് വരും
ആ ആ
നിങ്ങള് വയലേറിയിലൊക്കെ ഉള്ളവർക്ക് അറിയാം കാണത്തില്ലേ ചെള്ള് ലൈറ്റ് വെട്ട വിടാൻ പറ്റത്തില്ല ഫോണന്റെ വെട്ടംപറ്റത്തില്ല ആഹ് അതുപോലുള്ളചെള്ള് പിന്നെ അതിന്റെ ഒരു പ്രശ്നമാണ് മഴ പെയ്ത അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഞങ്ങളും പിന്നെ ചായൊന്നും കഴിഞ്ഞില്ല ചായ ഇടണം ഹസ്ബൻന്റ് ഇവിടെ ഇല്ല ഹസ്ബന്റ് പുറത്ത് വരെ പോയതാ ചെലപോ ഹസ്ബൻന്റ് ഇനി പോ വരുമ്പോ എന്തെങ്കിലും പലഹാരം വാങ്ങിച്ചുകൊണ്ട് വരുവായിരിക്കും
ആ ആ ആ
അന്നേരം ഉം ചായ കുടിക്കണം പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കണം
ഉം
അങ്ങനെ കൊറച്ച് പരിപാടിയായിട്ടൊക്കെ ഇരിക്കുന്ന പിന്നെ വേറെന്താ നിങ്ങളൊക്കെ കല്യാണത്തിന് എല്ലാരും ഡ്രസ്സ് കോഡ ഉണ്ടോ
ഡ്രസ് കോഡ് ഒന്നും ഇല്ല
പിന്നെ ഇഷ്ടുള്ളതങ്ങ് ഇട്ടോണ്ട് വരാല്ല ചിലരൊക്കെഓരോരുത്തര് ഇങ്ങന പ്ലാൻ ചെയല്ല നമു കല്യാണത്തിന് ഇ ഡ്രസ് കോടെ ഇടണോന്ന അതൊണ്ട് ചോദിച്ചതാ
ഡ്രസ്സ് കോഡ്ന്നുംല്ല ഡ്രസ്സ് കോഡ് ആന്നുണ്ടെങ്കിൽ നമ്മള് എല്ലാ രിം ഇതേപോലെ പുതിയത് വാങ്ങിക്കണ്ടേ
ആഹ് അല്ല ആ കളർ നമുക്ക് ഉണ്ടെങ്കി പിന്നെ നമ്മള് വാങ്ങിക്കേണ്ടല്ലോ എന്തോ കേട്ടില്ല ഹലോ ഹലോ ആഹ കേക്കാമോ ആ കേക്കന്ന് കേക്കന്ന് പറഞ്ഞോ പറഞ്ഞോ അതോടെ ഡ്രസ് കോഡ്ന്നും ഇല്ല
എന്റെ കുടിതൊന്നും വാങ്ങിച്ചില്ല അ ഇത്
ആഹ ഹഹ ഹഹ ഹഹ അവര് ഡ്രസ് കോഡ് ഒന്നും എടുക്കുന്നില്ല
ഇല്ല ഇല്ല
ഉം എല്ലാരും അവരവർക്ക് ഇഷ്ടമുള്ളതിട്ടോണ്ട് വരുവാ
ഹം
ഉം പിന്നെ പിന്നെ വേറെന്താ
വേറെ ഇനിയിപ്പം ഇനി പോകാൻ വേണ്ടി റെഡി ആവണം
ആഹ ഹാ ഹ
റെഡിയായി
അപ്പൊ പോയി പോയ രാത്രിയിലല്ലേ വരത്തോള്ളൂ
അത്രയേ ഉള്ളൂ
അപ്പോ ഉം വൈഫിനെ കൊണ്ടു പോകത്തില്ലേ
ഇല്ല വൈഫൊക്കെ ചെറുക്കന്റെ വീട്ടിലോട്ട് പോയി അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞായിരുന്നു
ഓഹോ ഓ ഓ ആ തിരിച്ച് വരുമ്പം ഒരുമിച്ച് വരാന് ചെറുക്കന്റെ വീട്ടിലപ്പോ എന്തേലും ഫുഡക്കെ കാണതില്ലേ ഇങ്ങനെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ അവർക്ക് കൊടുക്കാന്
ആ കാണും
ആ അല്ല എല്ലാരും നാളെ കല്യാണം ആയത് കൊണ്ട് ഇന്ന് രാത്രിയിലൊക്കെ വരുവല്ലോ അന്നേരം ഫുഡ് കൊടുക്കണ്ടേ
ഉം
ആഹ് ആഹ് ആഹ് ആഹ് അല്ലാതെ ഈ കല്യാണത്തിന് ചെറുക്കന് ടീ പാർട്ടി ഒന്നും ഇല്ല
ഇല്ല ഇല്ല
ഇല്ല ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്താ പിന്നെ നാളെ എന്നാ കല്യാണത്തിനൊക്കെ പോയി അടിച്ചൊക്കെ പൊളിച്ചിട്ട് വാ
ഉം
ടൂറിസ്റ്റിലാണോ പോവ്ന്നേ
അല്ല നമ്മള് കാർ റെന്റ് എടുത്താ പോവ്ണ്ടേ
ഓഹോ കാറിൽ പോവാണോ ഓ ഓക്കെ ഓക്കെ എന്നാ പോയി ആഘോഷിച്ചിട്ടൊക്കെ വാ
ഉം
ഓക്കെ
ഓക്കെ
ആഹ് ശരി ശരി ശരി